ഓ
എന്താ വിശേഷം
നല്ല വിശേഷം എന്താ വിശേഷം അവ്ട്ത്തെ
ഇവടിം സുഖം തന്നെ
എന്താ മഴൊക്കെണ്ടോ ആ ഭക്ഷണൊക്കെ കഴിച്ചു
ഓ നേരത്തെ കഴിച്ച അതോ മഴ
ആഹ് ഇന്ന് നേരത്തെ കഴിച്ചു ഞാനെന്നൊള്ളേനു ച്ചക്ക് അപ്പോ പിന്നെ മോന്ക്ക് കൊടുത്തേന് ശേഷം ഞാനും കഴിച്ചു ഞ് മക്കളൊക്കെ സ്കൂൾട്ട് വന്നിട്ട് വാണം അപ്പം പിന്നെ ഓലെ കൂട്ടത്തിലെന്നെ കഴിച്ചു ന്നാ ഒറ്റപ്രാവശ്യം അട്ക്കളേക്ക് പോയാ മത്യല്ലോര്തീറ്റയ്
അതാണ് ഇന്ക്കുള്ള പണി ഇത്പ്പം ഞാന് ഉം ഇപ്പണ്ട് ഇപ്പാക്ക് നേരാവൂല കുട്ക്കാൻ
ആ ആ അതന്നെ ഞാനതന്നെ നേരം വെകല്ണ്ട് ഇന്ന് പ്പോ ഓന്ക്ക് കൊട്ത്തപ്പോ അയ്ന്റെ കൂട്ടത്ത് തന്നെ ഞാനും കൈച്ച്കാണ്ട പ്പൊങ്ങനെ പോന്ന്
അതാണ് വേഗം കുളി അയ്ഞ്ഞാ ഞമ്മക്ക് കൊർച്ചേരൊന്ന് കട്ക്കാലോ
കട്ക്കാലോ യ്യണെങ്കിൽ അങ്ങനെ ചെയ്യണങ്കിലൊക്കെ മ്മക്ക് വേഗം ന്നാ ഭക്ഷണം കഴിക്ക
ആഹ് ഞാനും എനിക്ക് ഞ് എന്താ ജാര്ച്ചാണ്ടേ നത്ത കോ ചോറ്ണ്ട് ചിക്കൻ കറി ണ്ട് പിന്നെ ഉപ്പേരികളൊന്നും ന്ന് വെച്ചീല്ല
ഏ അത് ശരി ഉപ്പേര്യന്നും വേണോ
ഏഹ്
എന്നുണ്ടാക്കണോ ഉപ്പേര്യോക്കെ
പ്പാക്കെന്നും വേണം
അ അ ആ ആ അ ആ ആ
സാധനൊന്നില്ല.
എന്തക്കെണ്ടാക്കും ന്നട്ട് ഉപ്പേരി അല്ലേത് പച്ചക്കറി എല്ലം ഇണ്ടാക്കൊ
അതെ പയറ് കോവക്ക പിന്നെ
വീട്ടില് ഇണ്ടാക്കൊ പച്ചക്കറിയൊക്കെ അതോ കടേന്ന് വാങ്ങേ
നമ്മള് വ്ടെ അങ്ങനെക്കല്ല മൊളക്ണ്ട് ചെർതായി ട്ട് രണ്ടോ മൂന്നോ മരങ്ങള് ണ്ടാവും അങ്ങനെ വല്ലാത അയ്നായിട്ട് ഒരുങ്ങിക്ക്ണൊന്നില്ല
ആ നിക്
അയ്ന് എല്ലം നല്ല സ്ഥലങ്ങള് വാണം ഏക്കറക്കണക്കിന് നല്ല സ്ഥലക്ക്ണ്ട് നല്ല മണ്ണൊ ആ
നല്ല മണ്ണും ഒയിഞ്ഞ സ്ഥലങ്ങളും കാനലൊന്നില്ലാത്ത സ്ഥലങ്ങളാവണം.
ഇണ്ടാക്കാം പറ്റിയാ ഇൻക്ക് പിന്നെ അയിനോണ്ടൊന്നരു താല്പര്യല്ല
ആ താല്പര്യല്ല
എ ഏ ഇങ്ങള് ഇട്ക്കോ
ഞാനും ഇങ്ങള് പർഞ്ഞ പോൽ തന്നെ മൊളക് അങ്ങൻത്തക്കെ ഇള്ള്ൻ കൃതികളൊക്കൊള്ളു അല്ലാത്ത വൽതൊന്നൂല്ല
ആ ഇൻക്ക് ഈ ചെടിനോടും അങ്ങന വല്ലാ താല്പര്യൊന്നുല്ല ചെടി
ഏ ചെടി ഞാന്ണ്ടാവും ചെടിണ്ട് പച്ച കറി വല്ലാതങ്ങട്ട്
അ ആ അത് ഓരോരുത്തർക്കോരോ താല്പര്യാണല്ലോ
ആ അതന്നെ
ഉം ഇൻക്കതോണ്ട് മറ്റേ പിന്നെ അമ്മള് നിർബന്ധിച്ചിട്ട് കാര്യല്ല ഏ
സ്കൂള് പോവാള്ള കുട്ട്യാളോക്കെണ്ടൊ ചോഴിക്ക
ഒരാള്ണ്ട് ഒരാള് നെഴ്സറി പോയിട്ട്ണ്ട് അപ്പ വരുമ്പോ ത്തിന് ഓൻക്ക് ഇള്ളത് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കട്ടെ വിചാരിച്ക്ക ആ ഓന് അർഞാലെ ആ വരുമ്പോക്കിന് എത്തെങ്കിലൊന്ന് വാണം ഒന്നാമത് ഫു ഞാന് കാട മുട്ടണ്ടാക്കാ വിചാര്ച്ച്
ആ അങ്ങനണ്ടാക്യാതി.
ആ അങ്ങനെ എത്തെങ്കിലൊന്ന് മതി പക്ഷെ ഉം വിജാര്ച്ചുമ്പോ
റ്റ്ണ്ടാവുലേ
ആ ഓഫറ് തന്ന് പോയിട്ട്ണ്ട് ഇന്ന് ഞാം വരുമ്പോക്കിന് ഇണ്ടാക്കി വെച്ചോണ്ടീന്നൊക്കെ പർഞാണ്ട് പോയെ അപ്പം പിന്നെ ഇണ്ടാക്കല് നിർബന്ധ ഉം പിന്നെ ചെല മൂടാട്ടോ ചെലപ്പം പഴക്ക വാ ട്ടി കൊട്ത്താല് ചെലപ്പം കഴിക്കും ചെൽപ്പം കഴിക്കുല്ല. ആ അങ്ങനെക്ക അവസ്‌തെ മടിയാണ് കഴിക്കാന് അപ്പ പിന്നെ പർഞ്ഞ സാധനം ഇണ്ടാക്കി കൊടുത്താലേ കൊളാവും വിജാരിച്ചിട്ടാ അയ്മ മെൻക്കെട്
ക്ക് പോവാ നാല് മണിക്കോ എപ്പളാ മോൻ വരാ
മോന് മൂന്നേക്കാലാവുമ്പോത്തിനും ഇവടെ ഓട്ടർഷേത്തും അതെന്നെ നമുക്കൊന്ന് ഒന്ന് ഫ്രീ ആയിട്ട് കടക്കാ നേരല്ല അപ്പോക്കിനും ഒന്ന് ആയി ഞമ്മള് കട ക്ക്ണ നേരവുമ്പോ ഒന്ന് കടക്കുമ്പൊത്തിന് ഒരു മണിക്കൂറ് ഒന്നരണിക്കൂറ് പെട്ടെന്നണ്ട് മണ്ട്ണ്കാണാ
ആഹ് ട്ടെന്ന് മണ്ടും അല്ലെങ്കി ടൈമ് കയിഞ്ഞ് കിട്ടൂലാ...
ആഹ് അതെ.
ചെൽപ്പല്ലെലും ടൈമിന് പെരുമ്പോക്ക്ണ്ട്. ഉം ചെൽപ്പം ശരി
പിന്നെന്തൊക്കെയാടാ
വേറെ എന്താ പിന്നെ അങ്ങനെ പോണ് ഇനിയിപ്പ എന്താ രാത്രി ത് ഉച്ചക്കത്തെ ഭക്ഷണങ്ങളുണ്ടോ
അല്ലേ ഇവിടെ രാത്രി ആയി കഴിഞ്ഞ ഒരു ചപ്പാത്തിണ്ട് ഉം ചീറയാണേ ചപ്പാത്തിണ്ടാക്കിയത്
ത്രേ ഇഷ്ടല്ല്യ
ഉം ആദ്യോക്കെ ഞാന് പരത്തി അമർ അത് ഒരീസൊക്കെല്ലേ പറ്റുള്ളൂ പിന്നെ ഇവിടെ എല്ലാർക്കും വാങ്ങും
ആഹ് എല്ലാർക്കും രാത്രി ചപ്പാത്തിയാ
ആഹ്
ആഹ് ആഹ്
അപ്പല്ലറോ കറി പിന്നെ അയിനോടൊരു സമാധാനണ്ട്ട്ടോ കറി ഇല്ലെ ഉച്ചക്കത്തെ താളിപ്പായാലും കൊഴപ്പല്ല അത് മതിയോ ആഹ് പിന്നെ അധികം സ്ട്രെസ് ചെയ്യിപ്പിക്കേയില്ല ഇതു വേണാ ഇത് വേണോ യിച്ചാക്കി
ആഹ് ആഹ് അതന്നെ
പിന്നെ അതും
ആഹ്
പിന്നെ റഞ്ഞാല് ഉം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യല്ല അത് കേടരു
ആഹ് കേടരും
ആഹ്
ഒരീസോ രണ്ടിസോ ഒക്കെ അങ്ങനെ പെരത്തി വെക്കാൻ പറ്റുള്ളൂ
ആഹ് അങ്ങനെ പറ്റൂല്ലോ
ഉം അല്ലെങ്കി പിന്നെ തണുപ്പായികാണ്ട് ആകെ ഒരു കൊട്ടം പിടിച്ചിക്കൊണ്ട് പൊള്ളക്കുല്ല ആഹ് അങ്ങനെ ആവുമ്പോ ആകെ കണ്ട് ചടക്കും ചപ്പാത്തിന്നെ വേണ്ടിയല്ലേ എല്ലാവരും നല്ല ചേൽക്ക് പൊള്ളച്ചക്കെണ്ട് വരുമ്പളാണ് രസം ചപ്പാത്തി ചുട്ട് എടുക്കാനൊക്കെ
ഉം ആദ്യോക്കെ ഞാന് അമർത്തിക്കാണ്ട് പരത്തെല്ലൊക്കെണ്ടായിന് പിന്നെ ഞാൻ പിന്നെ പിന്നെ ഞാന് എന്റെ സ്റ്റൈല് മാറ്റി ആഹ് പ്രെസ്സ് മാത്രക്കി
സ്‌റ്റൈല് ഇങ്ങനെ മാറ്റിയാ മതിയറേ
ഉം ഉം അതന്നെ പിന്നെ റഞ്ഞാല് ആഹ് അത്യാവശ് ന്റെ വെൽപണ്യേ
ആഹ്
കൊണ്ടാ
പത്തിരി ഒക്കെ ങ്ങള് അങ്ങൻ തന്നെ പ്രസ്സ്മ്മല അമർത്തലൊള്ളൂ. ഇവിടെ വാ
ദേ ഉണ്ടാക്കി
ആഹ് അങ്ങനെണ്ടാക്കും
ഹലോ
മോന് ചപ്പാത്തി അന്നെ കഴിക്ക
ഏഹ് ഓന് ഞാൻ കൊടുക്കൽല്ല പിന്നെ ഞമ്മളന്നെ ഉം തടി കൊറയാ അങ്ങനത്തൊക്കെ ഒരു പ്ലാൻ വെച്ചിട്ട് നമ്മള് കഴിക്കണേ അപ്പൊ ഇഞ് ഓൽക്ക് അങ്ങനത്തെ ഫുഡ് കൊടുക്കണ്ട വിചാരിച്ചു
തടിയുണ്ടോ അപ്പൊ
നല്ല തടിയൊന്നില്ല ഒരു അറുവത്തഞ്ച് അറുവ-
ആഹ് ആഹ് ഏഹ് അയ് ശരി
അപ്പൊ ഒന്ന് ഒന്ന് കൊറക്കണംന്ന്ണ്ട്
ആഹ് ഒന്ന് കൊറക്കണെന്ന്ണ്ട്
അയിന് ഫുഡ് കൺട്രോള് ചെയ്ത് ട്ടൊന്നും കാര്യല്ലേ. അയ്നനുസരിച്ച്ല്ല എക്സസൈസും ഞമ്മള് ചെയ്യണം
ചെയ്യണം
ഉം
അത് നല്ല കൂട്ടാനെ കാണുമ്പൊ ചോറ് ഇഷ്ടു ആണ്
തന്നെ അത് ശരി തന്നേണ്
അതാണ് കൂട്ടാനൊക്കെ കൊറവായാലല്ലൊള്ളൂ നല്ല കൂട്ടാനൊക്കെ ആവുമ്പൊ ചോറും അഒക്കമ്മളും കഴിക്കും ചെയ്യും
അത് തന്നെ ഹാവൂ! ഒന്നും കൂടി കഴിക്കല്ലേറഞ്ഞ്ട്ട് അങ്ങനെ കഴിക്കും ചെയ്യും
അതന്നെ
ഉം
അങ്ങനെ കഴിക്കും. പിന്നെ എന്താ ഫുഡൊക്കെങ്ങള് ഇണ്ടാ ക്കൊ. ഞാനും എയ്‌വത്തഞ്ച്ണ്ട് പത്തേറെണ്ട് ഇങ്ങൾതീലേറെ
ഏഹ് കൊറക്കുന്ന്ണ്ടോ?
ഇൻക്ക് തൈറോയിഡ്ണ്ട്. അപ്പൊ കൊറച്ചാലും കൊറച്ചാലും ഇന്റെ തടി കൂട്ണ തൈറോയിഡാ
തന്നെ ഈ തൈറോയിഡായ എന്നും മരുന്നുടിക്കണ്ടേ?
ആഹ് ദിവസം മരുന്ന് കുടിക്കാണ്ട് ദിവസം ഒരു ഗുളിക വെച്ച് കുടിക്കണം
ഏഹ് ഇപ്പളേ കൺട്രോള്‌ ചെയ്തോളി. അത് എങ്ങനെ നമ്മള് കൺട്രോൾ ആക്ക
അത് അത് വന്നാ പിന്നെ പോയി കിട്ടാൻ കെതിയേടാണ്. ഭക്ഷണത്തിന് കേബേജ് അങ്ങൻത്തെ കങ്ങനത്തൊന്നും പിന്നെ ഞാം വല്ലാതങ്ങട്ട് കൊണ്ടരലില്ല
ഏഹ്
പൂള മധുരക്കേങ്ങ് അങ്ങനത്തൊന്നും പറ്റൂല പറീണേക്ക
തന്നെ ഔ മധുരക്കേങ്ങൊക്കെ ടി ന്നാലും ചായക്കടിക്ക്‌ണ്ടെങ്കി
ഏഹ് അതിൻക്ക് വല്ല്യ ഇഷ്ടല്ല ഇൻക്ക് പൂള ആയാ തന്നെ എറച്ചിം പൂളിം വെച്ച്കാണ്ടായ കൊഴപ്പല്ല അല്ലാതെ വല്യ ഇഷ്ടല്ല അല്ലാതെ ഇച്ച് ഇൻക്ക് ഇഷ്ടല്ല
ഉം അത് അതോണ്ട് ഇങ്ങക്ക് കൊഴപ്പല്ല മറ്റേ അമ്മള് പാണും ചെയ്യും ഇഷ്ടപ്പെട്ടിട്ട് തിന്നാതക്കാൻ കയ്യൂല്ലല്ലോ
എങ്ങനെ
അമ്മള് കാണും ചെയ്യും ഇഷ്ടപ്പെട്ട്ങ്ങാണ്ടെയ് ത് ആ
അതാണ്
വീട്ടിലെത്തി
എന്താറഞ്ഞെ
സ്വന്തം വിടാ
ആഹ സ്വന്തം വീടന്നെണ് ഇപ്പൊരൂല്ല ഹസ് ബന്റ് ഇവിടെല്ല
ഏ
ഹസ്ബന്റ് മിഞ്ഞാന്നാ പോയത് മിഞ്ഞാന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക്
എങ്ങനെ വീ ഒരു വർഷം കയ്യോ അതോ ഒന്നര വർശോ
ആ ഇഞ്ഞ് ഒരു വർഷത്തില് ലീവ്ണ്ടാവും
ഈ പ്രവാസ ജീവിതം വല്ലാത്തൊരു ജീവിതം താനല്ലേ
ആഹ് ഹ് ഹ് ഹ് പൊരുത്തപ്പെട്ടു പോക
ഉം മം
ഇങ്ങള പുതിയാപ്ല പോയിറ്റില്ലാ
ഉം പോയിനി പിന്നെ നൻ നിർത്തിച്ച് പിന്നെ കൊറോണന്റെതി വന്നതാ പിന്നെ ഞാൻ ൻ പറഞ്ഞയച്ചില
ആ ആ അ
അല്ല ഞമ്മളെ എങ്ങനയ അറിയില്ലല്ലോ അമ്മൾ തൊക്കെ അപ്പൊ നക്കണ കാലം ഒപ്പം നിക്ക കൊറച്ച് കൊറച്ചക്കെ ടൈറ്റൊക്കെ ഇണ്ടാവും ആക്കെ അമ്മള് അജസ്റ്റ് ചെയും
അതൊക്കെ സോൾവ് ചെയ്ത് പോവല്ലേ അവ്ടാ കമ്പനി
പിന്നെ നമ്മളെണ്ട്ത് ഇടാവുപോ അമ്മക്ക് അധികം ഒരു സമാധാനണ്
ആ അഹ്‌ ശരിയാണ് ഇത് നമുക്ക് ഫോൺ വിളിച്ചുമ്പോ ഇണ്ട്കഞ്ഞാല് എന്താ അങ്ങനോ ഓോ ആലോചനയും കാര്യഗോളോക്കെ വരും
ഞാൻ അങ്ങനെയിനു ആദ്യം വിളിച്ചിട്ട് കിട്ടില്ലേല് പിന്നെ അപ്പന്നെ വേറല്ക്ക് വിളിച്ചും
പോര്ത്തപ്പെട്ട് പോവ
മം അവിടെയുള്ള ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചുഞന് കിട്ടില്ലെങ്കിൽ അനെ മനസ്സ കൂടെ നമ്മക്ക് എന്തൊക്കോ വേറെന്തൊ ചിന്തക്കളൊക്കെ പോവേര്ക്കും മം ഓൽക്ക്ന്ന അതന്നെ ഇണ്ടാവുല
ആഹ ഒൽക്ക് ഇണ്ടാവൂല അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഓലക്ക് അങ്ങൻതൊന്നും ണ്ടാവുല്ല നമ്മൾക്കാണ് സോകലും കാര്യങ്ങളും ഇണ്ടാവ
മം ഉം ഒലിപോ ഒരിസം ഫോൺട്ത്തില്ലെങ്കിലും ഓൽക്ക് കൊയിപോന്നു ണ്ടവു
അപ്പൊ എല്ലോട്ത്തും ഇണ്ടല്ലേ പ്രശ്നം നമ്മള്ക്കാരൂതും യിരുന്നു ഞമ്മകൊ ഉള്ളായിരുന്നു
ആ ഞാൻ ഇങ്ങനെ എപ്പോഴും കാച്ചറ ഇ ണ്ടാക്കും ന്നിണ്ട് പണ്ടൊകൊ അഗാനെയ്നു പണ്ടൊക്കെ
ഒർമ്മ ഇടാ ന്ന് വിളിച്ചു ഞാൻ പറന്നതൊകെ ഇഗാൾ മറന്നോഴിച്
അത അവസ്ഥരെ ഓലെ പറഞ്ഞിട്ടും കാര്യല്ല പിന്നെ അവിടുത്തെ സാഹചര്യതിലുടെ നീങ്ങണ്ടേ
ആ ശെരി